അഹ് പറ്യാ ആവോ
എന്ത്
അടുത്ത കഥ എന്താ പറയാവോ അറ്യ
നീന്തൽന്റെ ക നീ എന്ത്
ബിരിയേം വെക്ക്ണഹ് പറഞ്ഞോ അറ്യാ അന്റെ നാട്ടില് എങ്ങനെ ബിരിയേം വെക്കല് അഹ് ഇണ്ട് പറി ഞാൻ കേട്ടിരിക്കാ ബിരിയേണിയോ ആഹ് ആഹ് ബിര്യേണ്യന്നെ
അയിന് എന്താ പറഞ്ഞ്
ബിര്യേണി എങ്ങനേ ബെക്കല് ന്ന്
അല്ല അത് മൻസിലായി അയിന് എന്തോ പറഞ്ഞല്ലോ ബിരിയാണിന്നല്ലല്ലോ തെ തെളിച്ച് പറഞ്ഞത്
ബിരിയാണി
ബിരിയാണിന്നല്ലല്ലോ പറഞ്ഞ് വേറെന്തോ അല്ലേ പറഞ്ഞ്ന്ന്
ബിരിയാണിന്നെന്നെ ഞാൻ പറഞ്ഞത്
ഇത് ഇവടെ ഫുള്ള് കേട്ട്ല്ല
ആഹ് അഹ് റെയ്ഞ്ചിന്റെ ചെല ടൈമില് മുങ്ങി കേക്ക്‌ണ്ടാവും അപ്പാണ്ട് ഒപ്പിച്ചേനെ
അവ്ടെ റെയ്ഞ്ചില്ല
റെയ്ഞ്ചൊക്കെ ഇണ്ട്
ഉം ഇവടെ കരണ്ട് പോയാലൊക്കെ റെയ്ഞ്ച് പോവും
ഏ
ഉം എന്താറീല വി ഐക്ക് മാത്രം
ഏ
ഉം
ഓരോന്നിന് ഓരോതാണ്
ഇവടെ എങ്ങനെ ബിരിയാണി വെക്കാ ചോയിച്ചാല് നമ്മള് എ എത്ര കിലോനാ വെക്ക്ണ് വിചാരിച്ചോ അരി അയ്ന്റെ പകുതി ഉള്ളി ഇട്ക്ക ഇപ്പം ഒരു കിലോന് അരിയൊക്കെ വെക്ക്ണ്ടെങ്കില് അയ്ൻ്റെ ഒരക്കിലോ ഉള്ളി വെല്യ ഉള്ളി
ആഹ് അപ്പ അയ്ല് ഉള്ളി കൂടുതലാവെയ്
ആഹ് നല്ല മസാലണ്ടാവും
ആഹ് അല്ല ഞമ്മള് കല്യാണം വീട്ടിലൊക്കെ ബിരിയാണി തിനുമ്പം കണ്ടിലെ ഈ മസ സാലകളില് ഉള്ളി അങ്ങനെ ഉണ്ടാവലില്ലല്ലോ അവര് ഇച്ചോണ്ണയ് വല്യുള്ളിയാ യൂസ് യൂസ് യൂസെയ്യലില്ലാനാ തോന്നുന്നെ
ഇണ്ടാവുല മാണെങ്കി
ചെറിയു ചെറിയുള്ളി എയ്ക്കാരം മാണെ കൂടുതൽ ആഹ് അത് നല്ല രസ സാ അതേ മായിരി ഞമ്മളെങ്ങനെ വെച്ചിട്ടും കാര്യല്ല നന്നാവൂല
ആഹ്
ഞാന് ഞാൻ വെക്കുമ്പം ഞാൻ ആലോയ്ച്ചല്ണ്ട് ഞാന് ആ അവര് വെക്ക്ണ ആഹ് ചെറിയരില്ലേ അതൊക്കെ വാങ്ങി കൊണ്ടന്ന് വെച്ചോക്കും പ ക്ഷോ നമ്മൾതാ രസം കിട്ടണ്ടേ
പക്ഷേ ഞാൻ വെക്കണ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവട്ടോ ഞാൻ
ആഹ് ആഹ് ഇന്നാ പിന്നെ പറഞ്ഞൂടി എങ്ങനൊക്കെയ വെക്കല്ന്ന് നമുക്ക് വേച്ചോക്കാലോ
ഏഹ് എന്താ വെല്ലിയുള്ളി നല്ലോണ്ണം വാടണം നല്ലൊം ചോ പ്പ് കളറായിട്ട് നല്ലോം ചുങ്ങീട്ട് ഇങ്ങട്ട് ചെറുതാവണം
അത് ഇന്റെ അനിയത്തി പറയല്ണ്ട് നമ്മള് എത്രത്തോളം ഉള്ളികള് വേവി ക്ണ്ടോ അത്രത്തോളം രസം കൂടുന്. ചിലോല് വല്ലുളളി പൊരിച്ചുകാണ്ട് വെക്കലുണ്ടല്ലോ.
ഏയ് ഞൻ പൊരിക്കലില്ല ഇതില് നല്ലോണ്ണം വാട്ട.
ആഹ് എന്നിട്ട് നല്ലവണം വാ
എണ്ണയിൽ വഴറ്റിയിട്ട് അതിൽ ഉപ്പും വേപ്പിൻന്റെ ഇല ഇടണം.
ആഹ് എന്നിട്ട്.
എന്നിട്ട് അയില് ചതവുകള് ഇടാ എന്തൊക്കെയാന്നറിയോ. തറവാട്ടിലാകുമ്പോൾ ചെറിയ ഉള്ളി കൂട്ടിനു കറിവേപ്പ് കറിവേപ്പ്.
ആഹ് വേപ്പിന്റെ ഇലാ പർഞ വേപ്പ. പിന്റ ഇല വേറെ കേൾക്കലുണ്ട് അതണോ വിചാരിച്ച് പറയാൻ പറ്റില്ലേ ഓരോ നാട്ടിലും ഒരേ മാതിരി അല്ലേ.
ഉം.
അല്ല വേപ്പിന്റെ അല്ലല്ല വേറെ വേപ്പുണ്ടല്ലോ. ആര്യവേപ്പോ ആഹ് ശരി ശരി ശരി.
ഏഹ് എനിട്ട്.
ഒരോ. മാതിരി അല്ലേ.
അതെ എന്നിട്ട് അയില് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം. ഇത് നാലും ചതച്ചിട ഉം.
ആഹ്
ആ അത് ചതച്ചിട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുമ്പോ. ആ ഉള്ളിക്കനുസരിച്ചിട്ടുള്ള തക്കാളി വേണം.
ആഹ് അപ്പൊ ഞമ്മൾ അരകിലോ ഉള്ളി എടുത്ത ഒരു കാ കിലോ തക്കാളി വേണം അതോ അര കിലോ തക്കാളിയനെ വേണോ.
അത് വേണ്ടാ. ആ ഉള്ളിക്കനുസരിച്ചിട്ട് ഞാനിപ്പോ ഈ കണ. അളവൊന്നും എനിക്കറിയില്ല നമ്മള് നമ്മള് ഇണ്ടാക്കുമ്പോ നമുക്കൊരു മൊത്ത കണക് ഉണ്ടാവില്ല നമ്മള്. ഒക്കെ ഒരു കണക്കുണ്ടാവല്ലേ ആ അങ്ങനെയാണ് ഞാൻ ചെയ്യല്. ആഹ് അയിക്കുള്ള തക്കാളി എടുക്ക എന്നിട്ട് ആ ത. തക്കാളി നല്ലോണം ഒടയണയില് വെന്ത്ട്ട്. നല്ലോണം അത് നല്ലോണം വഴറ്റിട്ട് നല്ലോ ഒടയണം ആ തക്കാളി.
ഒട്ഞ്ഞിട്ട്.
ഇന്നെട്ട് പിന്നെ ഏഹ് മൊളകും മൊളക് പൊടി വാണന്നില്ലട്ടോ അയിന്റെ പകരം കുരുമുളക് പൊടിയാണെങ്കിൽ ടേസ്റ്റ് കൂടും.
ആഹ് ആ ഞാനും വെക്കുമ്പം മൊളക് പൊടി ഉപയോഗിക്കലില്ല. ഞാനന്താ ചെയ്യല് മറ്റേ ആ അതില്ലേ എന്താ മസാലപ്പൊടിയില്ലേ? ബിരിയാണി മസാല അത് മാത്രേ ഉപയോഗിക്കലൊള്ളൂ.
ആ ഇതില് മഞ്ഞപ്പൊടിം, മല്ലിപ്പൊടിയൊക്കെ ഇടും പിന്നെ കുരുമുളക് പൊടി ആഹ് കുരു ഒക്കെ ലേഷിച്ചെയിടൊള്ളൂ കുരുമുളക് പൊടി. പിന്നെ എന്താ. ആഹ് അതന്നെ കാര്യള്ളു പിന്നെ ചിക്കം ചിക്കനാ വെക്കണങ്കി ചിക്കൻ മസാല ലേഷടും മറ്റെ ബീഫാണങ്കി ബീഫ് മസാല. അങ്ങനത് അത് മാത്ര ഇട ത്തൂടാ അയില് കൊറച്ച് തൈരും നാരങ്ങയും പാരാ അത് ചെയ്യലുണ്ടോ?
ആഹ്
തൈര് പാരല്ണ്ടോ?
ആഹ് ആ ഞാൻ തൈര് ഉപയോഗിക്കല്ണ്ട് തൈരില്ലാഞാ ബി എന്ത് ബിരിയാണി ഇന്നല ഇന്നലെ ബിരിയാണി വെച്ചിരുന്നു അയില് തൈര് പാറ്ന്നില്ല കാരണം. തൈര് കിട്ടാൻ ഇനിക്ക് നേരം വൈകി.
അഹ് ശരി
തറവാട്ടിലൊക്കെ ആയിനെ ടൈമിലെ ഇമ്മ പറയും എന്താച്ചാള്ളെ ഇള്ളെ വെ ച്ചാണ്ട് ഇണ്ടാക്കി കൂടി ഇന്നാലും ബിരിയാണിയാവുമ്പം തിന്നാ പോവുന്നറിം അത് ഈ ചായൊക്കെണ്ടാക്കുമ്പോ ചെലപ്പം പറയും ആ മധുരട്ടാപ്പൊ ഏത് സാധനാ പോവാത്തെ
ആഹ് എന്തർഞ്ഞാലും കുറ്റല്ലെങ്കി കൊഴപ്പൊന്നുല്ല
ഏയ് കുറ്റൊന്നുല്ല്യ കിട്ടിയത് ഏതും തിന്നും എല്ലാരും
ആഹ് അഹോണ്ട് പിന്നെ കൊഴപ്പല്ലല്ലോ
കുറ്റൊന്നും പറീല്ല ആഹ് എളയ്ച്ചമ്മാരും മുത്തച്ചമ്മാരും ഞമ്മളെ എ എളയ്ച്ചങ്ങളിം മൂത്തച്ചിയളൊക്കെ നല്ലോം പുകയ്ത്തി പറയും എന്ത് ആ് ഇന്ന്പ്പാരാ ബിരിയാണ്ടക്കിയേ? നല്ല രസംണ്ടല്ലോ പറിയും അഹ് കളിയാക്കി പറയാന്നമ്മക്കറിയാം ഇന്നാലും അഹ് കേക്കുമ്പൊരു സുഖം
നമ്മക്കൊരു സുഖം കേക്കുമ്പം
ആഹ് അഹന്നെ കേക്കുമ്പൊര് സുഖം
ആഹ് ആ എന്നട്ട്ത് പാർന്ന്ട്ട് പി എണ്ണയില് ചിക്കനാണെങ്കില് പൊരിക്കണം
ആഹ് ഞാനും പൊരിച്ചാണ്ടന്നെ ഇന്നലെണ്ടാക്കി
ആഹ് പൊരിക്കണം അല്ലെങ്കി രസംണ്ടാവൂലോ അല്ലെങ്കി ആഹ് അതെ
എല്ലാ ആ എണ്ണേലെന്നല്ലല്ലോ ഇണ്ടാക്കല്?
എങ്ങനെ ആ പൊരിച്ച എണ്ണേലന്നെ നമ്മക്ക് ഉള്ളി വാട്ടാം
ഏ് ഇന്നെലപ്പാരോ വിളിച്ചപ്പോ ഇന്നോട് പറഞ്ഞ് ആ പൊരിച്ച എണ്ണേലന്നെ വാട്ടി ഇണ്ടാക്കിയാ നല്ല രസാന്നർഞ് പക്ഷേ ഞാനങ്ങനല്ല കാട്ടല് സൺ സൺഫ്ലവർ ഓയല് വേറെ എടുത്തുകാണ്ട് അയില് വാട്ടിണ്ടാക്കലേനി
ആ അങ്ങനെയൊന്നും വാണം
പക്ഷെ ഇന്നെട്ടാ ആഹ് പൊരിച്ചെ എന്നഹ് ത് വേറെ മാറ്റി വെക്കലേനാ അതോണ്ട് ഒരു ഗുണം ഉണ്ടായി ഇതൊക്കെ കേക്കാനായി ഇപ്പണ്ട്യക്ക്യോക്ക്യാത്യല്ലോ അങ്ങനെ ണ്ടാക്ക്യാത്യല്ലോ വെുതാ എണ്ണ കളിയണ്ടല്ലോ
എല്ല അങ്ങനെ തന്നെ ചെയ്യാ അഹ് പൊരിച്ചെണ്ണ എടുക്കാ നമക്ക് വാട്ടാന്
ആഹ് എന്നിട്ട്
എന്നിട്ട് പിന്നെ എൻ പിന്നെ അവിടെത്തി അഹ് ആ ചിക്കനാദ്യഫന്താ ടൈലിട്ട് സെറ്റാക്കാം ന്നിട്ട് പിന്നെ വേറെ അടുപ്പ തിന്നാനും ആ എന്താ അരി തെളളപ്പിച്ചുറ്റലാ
താ തെളപ്പിച്ചൂറ്റും ചിലൊര് എന്താ പറയ നെയച്ചോറാക്കി വെച് കാണ്ട് അയ് കിടൽണ്ടല്ലോ ആഹ് ചലവരങ്ങനെ കാട്ട പക്ഷെ അത് ഞാൻ വെച്ചോക്കിയിട്ടില്ല ഇതുവരേ അതിന്റെ ക അങ്ങനെ കുട്ടൻസ് മനസ്സിലായില്ല
അഹ് ആഹ് ഞാന് വറ്റിക്കല്ല്ല്യ ഞാന് എപ്പഴും തിളപ്പിച്ചുറ്റല്ല പിന്നെ ഞാൻ നയിച്ചോറ് ഇഷ്ടല്ല
ഏ നെയ്ച്ചോറൊക്കെ ഇഷ്ടല്ലാത മനുഷ്യന്മാരുണ്ടാവോ
ആഹ് ഞൻണ്ട് എന്റെ വാപ്പിണ്ട് ന്റെ വാപ്പാക്കും ഇഷ്ടല്ല
എഏഹ്
ഹ
അപ്പൊ പിന്നെ മക്കളിപ്പൊ ഞ്ഞി അതെ മായ്രി പോകും കാരണം വാപ്പാക്കും മ്മാക്കൊന്നും നെയിചോറ് ഇഷ് കാരണം പാരമ്പര്യം വെരല്ലേ വാപ്പാന്റെ പാരമ്പര്യം മകക്ക് കിട്ടി മക്കൾടെ പാരമ്പര്യം മക്ക കിട്ടും ആഹ് അങ്ങനങ്ങനട് വരും ചെയ്യും ആഹ് അപ്പൊ പിന്നെ നെയിച് ആഹ് നെയ്ച്ചോറിന്റെ ഇതന്താന്ന് അയ്റ്റങ്ങെ മനസ്സിലാവില്ല പാവം ഏതെങ്കിലും കല്ല്യാണകണ്ടാഉ മ്പ ഓലെ വിട്ടണ്ടി
കിട്ടുള്ളൂ അയ്ന് ഇന്റെ മകന്ക് നെയ്ച്ചോ ഇഷ്ടല്ല
ആഹ് അതാ പറഞ്ഞില്ലേ ബാപ്പന്റെ പാരമ്പര്യം മകൾ മകൾക്ക് കിട്ടി മകളെ പാരമ്പര്യം മക്കാ ഓലെ മക്കൾക്ക് കിട്ടി
ആ ആന്ന് അതങ്ങനെ നീ
എല്ലാ ഭ എല്ലാ ആഹ് എല്ലാ ഭക്ഷണം എല്ലതും കഴിച്ചു കാണ്ട് പടിച്ചണം അങ്ങനായായ പിന്നെ എവിടിം എവിടും ബദ്ധിമുട്ടാവേണ്ട ആശ്യല്ല
അയി ഇന്ന് കഴിക്കാതിരിക്കൊന്നുല്ല നമ്മളെ എവിടേലും പോയാക്ക് കിട്ട അതാണെങ്കി കഴിക്കും
ആഹ് അല്ല പറ്റാത്ത കേടല്ല താല്പര്യല്ലാത്ത പ്രശ്നാണ്
ആഹ് അതാള്ളൂ
ആഹ് എന്റെ മ്മ അങ്ങനെ എന്റെമ്മമാക്ക് ബിരിയാണ്യറ്റൂല നെയ്‌ച്ചോററ്റൂല അങ്ങനൊന്നും പറ്റൂല പക്ഷെ എന്നാമ്മാക്ക് കൊളസ്ട്രോളിന് ഒരു കുറവുല്ല്യ
അഹ് അഹ് ആഹ്
ഏഹ് ഇങ്ങൻത്തെന്ന നെയ്യ്ള്ള ഏത് ഭക്ഷണങ്ങളും കഴിക്കൂല പക്ഷെ പറഞ്ട്ട് കാര്യല്ല കൊളസ്ട്രോൾ ഉണ്ട്
ആഹ് ആഹ് അത് ശെരി അപ്പൊ വേറള്ളതിലൊക്കെ എണ്ണ നല്ലോണം കൂട്ട്ണ്ട് അഹ് ചെലേ ശരീര പ്രകൃതി അങ്ങനേണ്
ഒന്നുല്ല ശരീരത്ത്ന്ന് ഉല്പാദിപ്പിക്കണ തോന്നുന്നു
ആഹ്
കൊളസ്ട്രോള് അങ്ങനെ അങ്ങനെണ്ടല്ലോ ആഹ് രണ്ട് സൈസ് വര്ണ്ടല്ലോ ശരീരത്തിന്ന് ഉല്പാദിപ്പിക്കണല്ലോ നമ്മളെ ഭക്ഷണത്തിന്ന് കിട്ടണുണ്ടല്ലോ
ഉം
ഇതെന്താന്ന് അറിയില്ല ഏതാലും ഇപ്പം ഗുളികുടിചോണ്ടട്ക്ക
ആഹ് ശെരി
ഏയ്ജ് ഒന്നും ഇപ്പ അതികം ആയിട്ടൊന്നും ഇല്ല. പത്തയ്മ്പത് വയസ് ആഹ്.
ആഹ് ചെലോർക്ക് പ്രായം ഒന്നും വേണ്ട. കുട്ട്യേൾക്ക് അടക്കം ഇല്ലേ.
ആഹ് ഇണ്ട്. ചെലോൽക്ക് അങ്ങനിം കാണാണ്ട്. ഇപ്പൊ തന്ന ഓരോ മരണങ്ങളും അങ്ങനെ തന്നെയല്ലെ. പ്രായമൊന്നും ഇല്യല്ലോ. അതേമാതിരി അസുഖങ്ങളും പ്രായം ഇല്ലാതെ വരേകാരം.
ഉം
ഉം പിന്നെന്ത ഇന്ന് നല്ല വെയിലെറിച്ചിട്ടൊ. ഇപ്പം വെയിലറ്ച്ച്.
ആഹ് ഇബടിം മഴ തോറ്ച്ണ്ട് ഇപ്പം.
അങ്ങാടി പോണംന്ന് വിചാരിച്ചിരുന്നു. സാധനം വാങ്ങണം. ഒരു മാസത്തിനുള്ള സാനം ഒരുമിച്ച് വാങ്ങിക്കൊണ്ടര്ലായിരുന്നു.
നിങ്ങള് ഒറ്റക്കാ.
ആഹ് ഞാൻ ഒറ്റക്ക. ഞാനും രണ്ട് മക്കളെന്നെ ഒള്ളു വേറെ ആരും ഇല്ല. ഇല്യല്ല.
ആഹ്
പൊറത്ത
അത് ശരി
അടുത്തൊക്കെ തൊട്ടട്ടട്ത്തത്ത് വീടുകളൊക്കെ ഇണ്ട്. ഏള മൂത്തച്ഛന്റെ വീട്. എളേച്ചന്റെ വീട് ഒക്കെ അടുത്തെട്ത്ത. വൈകുന്നേരം ആവുമ്പോ ഒരു സംഗമം തന്നെ ഇണ്ടാവും. ആഹ് ടൈം ആകുമ്പ എല്ലാരും. രാത്രിക്കൊക്കെ ഇള്ള ഫുഡ് ഉച്ചക്കെ റെഡി ആക്കിവെച്ചിട്ട് ഇണ്ടാവൊല്ലോ. പിന്നെ ഒരോരോര് തന്നെ അവനാന്റെ കുടിന്ന് അങ്ങനെ എറങ്ങും. ഇന്നട്ട് പിന്നെ ഇങ്ങനെ കുത് എത്രണം ശുംഓരോന്ന് ഓരോന്ന്
തറവാട്ടില് ആകുമ്പം എങ്ങോട്ടും അയലോക്കത്ത്ക്ക് എവിടുക്കും പോവുലട്ടൊ കാരണം കുടും ക്കാരാരുല്ല. ഇപ്പൊ ഞങ്ങള് വീട് ഇരുന്നോണ്ട് ഇക്കൊരെ എളെച്ചി ഇല്ലെ. ഇവിടെ ഇണ്ടോള് ഓളെ വെരും. മറ്റേത് ഞങ്ങൾ അപ്പുറത്തും ഇപ്പറ്ത്തുക്കും പോകെ വരെ ഇരിക്കെ അങ്ങനെ ഒന്നും ഇല്ല.
ഏഹ്
ഉം
ഓരോന്നിനും ഓരോ ഇതാണ്. എല്ലാർക്കും എല്ലോട്ത്തും പറ്റൂലേ.
ഇല്ല അയ്ൻ ഞങ്ങക് ഇന്റെ വീടിന്റെ ഔടെക്ക്യ. ആഹ് ഓക്കെ.
കട്ടയ്യിടീ. ഇത് ക കാണൂല്ല.
ഏഹ്